തിരക്കായിരുന്നോ
ഏഹ്
തിരക്കിലായിരുന്നോ
അല്ലാ പറഞ്ഞോ
ആഹ് വർക്കിലാണോ
അല്ലല്ല ഓഹ് പറയാം പറയാം പറഞ്ഞോ
വീട്ടിൽ ആഹ് ഫുഡൊക്കെ കഴിച്ചോ
ഓഹ് കഴിച്ചു കഴിച്
കഴിച്ചു ആഹ് എന്ത് ഫുഡാ കഴിച്ചേ
ചപ്പാത്തി പൂരി ചെറുപയർ കറി
ചപ്പാത്തിയും പൂരിയും ഉണ്ടാക്കിയോ ആഹ്
മുട്ട റോസ്റ്റ്
ആഹാ പാചകൊക്കെ അറിയുവോ
കൊറച്ചെല്ലാം അറിയാം
ഓക്കേ ആരാ പാചകം ചെയ്യുന്നേ വീട്ടില്
വേറെള് സീരിയസാ
ആഹാ മഴയൊക്കെ ണ്ടോ ഇന്ന്
മഴ ഇന്ന് കൊറവാ രാവിലെ ചെറിയ മഴ ണ്ടായിരുന്നു
വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ
ഏഹ്
വർക്കയ്യുന്നുണ്ടോ ഇന്ന് ശനിയാഴ്ച അവധിയാണോ ആഹ് ആഹ്
എന്തവസ്ഥാ അടിച്ചറേ
ആഹ ഹാ
ഇയാളെന്താ വർക്കെയ്ന്നേ
ഞാനിപ്പോ വർക്കയ്യുന്നില്ല ഹൗസ് വൈഫാ കുഞ്ഞു മോളുണ്ടേ അത് കാരണം വർക്കെയ്യുന്നില്ല അങ്ങനെ ഇരിക്ക ടീച്ചറായിരുന്നു സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു ഇപ്പൊ ലീവ് എടുത്തിരിക്കുക ആഹ്
ക്ലാസ്സിൽ
എന്തോ എന്തോ
കൊറെയൊക്കെ തീരാറായോ
ആഹ് തീരാറായില്ലേ ഇനി കുഞ്ഞിന് ഇനിയിപ്പോ ഇതാക്കിട്ടേ പോകാൻ പറ്റത്തുള്ളൂ ഒരു രണ്ട വർഷ- ക്ക് ലീവ് ആക്കീക
ആഹ്
ആഹ് അപ്പൊ നമ്മള് പ്ലേ സ്കൂളിൽ അങ്ങനെ വിടാനുള്ള ഒരു വേറെ ഇവിടെ വീട്ടിൽ ആരുവില്ല നോക്കാനായിട്ട് അന്നപ്പൊരു ഇങ്ങനെ വിട്ടിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ലീവ് എടുത്തിരി ആഹ്
ല്ല ടീച്ചിങ് അനുഭവങ്ങളൊക്കെങ്ങനെ
നന്നായിട്ട് പോകുന്നു ടീച്ചിങ് ഒക്കെ നന്നാ ഇപ്പൊ ട്യൂഷൻ എടുക്കുന്നുണ്ട് അത് കാര്ണം കൊണ്ട് ആ ഈവെനിങ്ങ് ട്യൂഷെൻ എടുക്കുന്നുണ്ട്
ഓ അത് ന്നല്ലെ പ്രയാസൊള്ള ജോബാണത്
പ്രയാസൊന്നുല്ല ന്നല്ലെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ജോബാ ന്നമുക്ക് ക കുട്ടികളുആയിട്ടുള്ള മിംഗ്ലിങ് അല്ലേ ആ
ഉം
കുട്ടികളാകുമ്പഴത്തേക്ക് ന്നമുക്ക് ഒരു പ്രത്യേക ഒരിതാണല്ലോ അവരുടെ കളികളും ചിരികളും
ഉം
ആഹ് അവര് തമ്മിൽ അങ്ങോട്ടു ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവെയ്യ്ത് ഓരോ കാര്യങ്ങള് പഠിപ്പിച്ച് കൊടുക്കുമ്പോ നമ്മക്ക് ഒരുപ്ര ത്യേക ഒരു ഇതൊണ്ടാവും ആഹ്.
കാര്യങ്ങള് ഇങ്ങനെ കുട്ടികളൊക്കെ നല്ല മക്കളാണാ എല്ലാം മനസ്സിലാകുന്ന
ആഹ് അതെ അതെ അതെ നല്ല മക്കള് പിന്നെ ഒന്ന്, രണ്ടു പേരൊക്കെ കാണും ഒരിച്ചിരി അലമ്പൊക്കെ വെക്കുന്നവരും. പക്ഷെ എന്നാലും പറഞ്ഞാലൊക്കെ നല്ലെ അനുസരണ ഒള്ളവരും നമ്മള് പറഞ്ഞാ കേക്കും.
അങ്ങൻത്തെ കുട്ടികളാ.
കുട്ടികളാവുമ്പോ നമുക്കെന്തും പറഞ്ഞവരെ മനസ്സിലാക്കിക്കാൻ പറ്റുവല്ലൊ
ഉം ഇപ്പൊ കുട്ടിയാള് പൊതുവേ പട് ബേസിക് മെത്തേഡ് ശിക്ഷിക്കനൊന്നും പാടില്ലല്ല കുട്ടികളെ ഭയം ഭയപ്പെടുത്താനോ അതുപോലെ അടിക്കാനോ ഒന്നും പാടില്ല.
അതെ അതെ ശാരീരികോം മാനസികമായ ഉപദ്രവങ്ങളൊന്നും പാടില്ല.
അത് നമ്മള് അനുസരണ ഇല്ലാത്ത കുട്ടികളെ എന്താ ചെയ്യാ?
ഇല്ല നമ്മള് പറഞ്ഞു കൊടുക്കും പറഞ്ഞ് കൊട്ത്തിട്ട് ശിക്ഷകളൊന്നും അങ്ങനില്ല പറഞ്ഞ് കൊട്ത്ത് പറഞ്ഞു കൊട്ത്താ ഇതുവരെ എനിക്ക് അങ്ങൻത്തൊരു ഇഹ് പ്രശ്നം വന്നട്ടില്ല. പറഞ്ഞ്കൊടുത്ത അവർക്ക് മനസ്സിലാവും പെട്ടെന്ന്. ഉം പിന്നെ ഉം പെണങ്ങിയൊക്കെ ഇരിക്കും അങ്ങൻത്തേക്കെ ചെറിയ ചെറിയ ഇത്
എന്തോ പറഞ് ചോയ്ച്ചു.
ഒരു ഒരുകുട്ടി ഹോം വർക്ക് ചെയ്യാണ്ട് വന്നു.
ആഹ്
പറഞ്ഞ വർക്കുകളൊന്നും ചെയ്യാണ്ട് വെരുന്ന കുട്ടിയള് അവർക്കെങ്ങനയാ പണിഷ്മെന്റ് കൊടുക്കാ
അവര് നമ്മൾ ആ സ്പോ ക്ലാസ്സിലിരുത്തി അന്നേരം അത് ചെയ്യിപ്പിക്കും. അപ്പൊ നമ്മക്ക് അവർക്ക് അറിയാഞ്ഞിട്ടാണ് അവര് ചെയ്യാഞ്ഞതെങ്കില് പറഞ്ഞ് കൊടുത്ത് നമ്മക്ക് അവരെ പഠിപ്പിക്കാം അല്ല മനപൂർവ്വം മടി ച്ച് ചെയ്യാതിരിക്കുവാണെങ്കി അവിടെവരുമ്പൊ ചെയ്തല്ലെ പറ്റത്തൊള്ളു ക്ലാസ്സിലാവുമ്പൊ അവര് ഓൺ ആ ടൈമില് അവര് ചെയ്യും
ചെൽപ്പം അവരെ നോ ക്കാൻ ടൈമ് കിട്ടിക്കൊള്ളണന്നില്ലല്ലൊ അപ്പൊ മറ്റുള്ള ക്ലാസ്സുകൾ നമ്മള് പെന്റിങ്ങ് വെരൂല്ലേ നമ്മളെ അന്നത്തെ ക്ലാസ്സ് പെൻ പെന്റിങ്ങാവൂലേ
ഇല്ല ഇല്ല ഉച്ചക്ക് ചോറുണ്ണുന്ന ടൈമ് പിന്നെ അവർക്ക് നമ്മക്ക് ഫ്രീ അവറുണ്ടല്ലൊ
ആഹ്
പിന്നെ ലാസ്റ്റ് ഒരു നമ്മള് പഠനത്തിൽ പിന്നോക്കം നിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിട്ട് ഒരു ഹാഫ് ആൻ അവറ് മാറ്റിവെച്ചിട്ടൊണ്ട് അപ്പൊ നമ്മൾ തീരെ ഇതൊള്ള കുട്ടികളെ ആ സബ്ജക്റ്റ് ഏത് ടീച്ചറാണോ ആ വിഷയം പഠിപ്പിക്കുന്ന ആ ടീച്ചറെ വിളിച്ചിട്ട് അവർക്ക് നമ്മള് സ്പെഷ്യലായിട്ട് പറഞ്ഞ് കൊടുക്കുന്നൊണ്ട്. അപ്പൊ അവരുടെ പ്രശ്നങ്ങള് പരമാവധി കൊറഞ്ഞിരി
നിങ്ങള് ക്ലാസ്സ് എടുക്കുംന്നേരം ചെല കുട്ടികള് ശ്രദ്ധിക്കൂല ക്ലാസ്സില്
അപ്പം നമ്മള് അറ്റൻഷൻ കിട്ടാന് ആഹ് അപ്പ അവര് അറ്റൻഷൻ കിട്ടാനായിട്ട് നമ്മള് ആ ടോപ്പിക്ക് ഏത് ടോപ്പിക്ക് ആണോ നമ്മള് എടുക്കുന്നത് ആ ടോപ്പിക്കില് കു ട്ടികൾക്ക് കുട്ടികളെ ആകർഷിക്കാൻ നമ്മള് ചെറിയ കഥകളോ അങ്ങനെ എന്തെങ്കിലും കുട്ടികളെ ശ്രദ്ധി ക്കുന്ന കാര്യങ്ങൾ അതിലുൾപ്പെടുത്തി അവരുടെ ശ്രദ്ധ നമ്മൾ പിടിച്ചെടുക്കും. അങ്ങനെ പൊതുവേ ചെയ്യാറ് അപ്പോ കുട്ടികൾ ഇത്തിരി ശ്രദ്ധിച്ചിരുന്നോളും. ആഹ്
അതെ എന്തെല്ലാം ചെയ്താലും ശ്രദ്ധിക്കാത്താണ്. അത് ചെറിയ ചെല അതൊക്കെ കൊറഞ്ഞ വിക്രസൊക്കേള്ളല്ല ആളുകളെല്ലാം. കഥയൊക്കെ പറഞ്ഞു വരുത്തി നമക്ക് കൊണ്ടുവരാം
അതെ
മൂത്തേന് കൂടുതല് ഭയങ്കര വികൃതി കാണിക്കുന്ന കുട്ട്യാണ്
ഇല്ലല്ല. ഇപ്പോ നമ്മള് കഥയല്ലാതെ നമുക്ക് യിട്ടാ അവരെ ചിന്തിപ്പിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഞാനിപ്പോ ഹൈസ്കൂൾ ഹൈസ്കൂൾലാ എടുത്തോണ്ടിരുന്നത്. ഹൈസ്കൂൾ എന്ന് പറയുമ്പോ കഥകള് എല്ലാ കുട്ടികളും അങ്ങനെ കഥ ഉൾക്കൊള്ളുന്ന കുട്ടികളല്ലാലോ
ആഹ്
നമ്മള് സാമൂഹ്യ പ്രശ്നങ്ങളോ അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ നമ്മള് അതിലുൾപ്പെടുത്തി പറയും ആഹ് പിന്നെ എന്നാണ് കൊറയൊക്കെ മാർക്കുകളൊക്കെ വേണോലോ എല്ലാത്തിനും പാസ്സകാനും ഒക്കെ. അന്നേരം അവര് കൊറെയൊക്കെ ശ്രദ്ധിക്കും.
ഉം
ആഹ് എങ്ങനെ ഇവിടുത്തെ ക്ലാസുകളൊക്കെ പോകുന്നു ട്യൂഷനൊക്കെ നമുക്ക് അത്രം പ്രശ്നം വരത്തില്ല. നമ്മളാ സബ്ജക്ട് പറഞ്ഞു കൊടുക്ക മാത്രം ചെയ്തു
ഉം
ന്തോ
എന്താ അവട പെറ്റ്സ് വളർത്തുന്നുണ്ടോ?
ആഹ് ഒണ്ടുണ്ട്. അതാ സൗണ്ട് കേക്കാ അല്ലേ?
ആഹ്
അതെ അതെ അതൊരു പ്രശ്നവാ. അതെന്തെന്നറിയോ ഇവനീ ഞാനിങ്ങനെ സംസാരിക്കുമ്പോം ആഹ് പുള്ളിക്കാരൻ അതേപോലന്നെ സംസാരിക്കുന്നതാ
ആഹ്
ആഹ് അതെ അത് ഭയങ്കര ഇഷ്ടാ. ഞാനിപ്പോ നമ്മളിപ്പോ പൊറത്ത് നിന്ന് സംസാരിച്ചാലും നമ്മുടെ സൗണ്ട് എവിടന്ന് കേട്ടാലും അതിന് പ്രതികരി ക്കും. അങ്ങനെ ഇപ്പം പ്രതികരിച്ചതാ ഉം
എന്താ ലൗ ബേർഡ്സ് ആണോ?
ലൗ ബേഡ്സും ഉണ്ട്. മറ്റേ ആഫ്രിക്കൻ ബേർഡ്സ് ഉണ്ടല്ലോ.
ഉം ആഹ് ആഹ് ഇത് വ്യവസായടിസ്
ഏയ് അല്ല നമ്മള് ചുമ്മാ വീട്ടിലങ്ങനെ വളർ ത്തുന്നന്നേ ഉള്ളൂ. ആഹ് ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് പ ക്ഷികളെ ഒക്കെ അങ്ങനെ വാങ്ങിച്ചതാണ്.
ഉം
ആഹ്
ആൾക്ക് എന്താ പരിപാടി
ഹസ്ബന്റിന് പെയ്ന്റിംങ് കോൺട്രാക്റ്റാണേ
അഹ്
ആവശ്യക്കാരൻ ടൈം എടുക്കുല്ലെ ബസ്സിന്
ആഹ് കൊട്ക്കും പിന്നെ കൊട്ക്കും ഒത്തിരി പേര് നമ്മുടെ സമീപത്തെക്കെ ഉള്ള വീട്കളിലെക്ക ഇങ്ങനെ ചോദിക്കും നമ്മള് ഇങ്ങനെ പൈസക്കായ്ട്ടല്ല അല്ലാതെ കൊടുത്തിട്ടുണ്ട് പൈസയായിട്ട് ഇങ്ങന കൊട്ക്കാനങ്ങ് നമ്മൾ ബിസ്നസ് പോലെ ചെയ്യുവാണെ കൊറച്ചും കൂട ഇച്ചിരി എഹ് വിപുലമായ്ട്ട് ചെയ്യണവല്ലോ കൂടുകള് ഇത്തിരി വലീയ കൂടുകള് വാങ്ങി ആഹ് അപ്പ അതിനൊള്ളൊരു ഞാഹ് അങ്ങന അമ്മള് ചിന്തിച്ചിട്ടില്ല അയ്നെ കുറിച്ച് ചിന്തിച്ച്‌ ഇല്ല അങ്ങനെ അപ്പ നമ്മള് വീട്ടിലൊര് ഇതിനെ വളർത്തുന്നന്നേ ഉള്ളൂ രസവാണ് എപ് എന്തോന്ന് വെച്ചാല് എപ്പഴും ഒച്ചയും ബെഹളവു ആരിക്കും ഇവര്ടെ ആഹ് അതെ കുഞ്ഞെൾക്കൊക്കെയാണെലും ഭയങ്കര ഇഷ്ട്ടവാ അതെ
ഇത്റ്റേ തീറ്റ കൊടുക്കണ്ടേ ചെലവ് കൂട്തലല്ലേ
ആഹ് ചെല ഇല്ലാന്നും നമ്മള് ഇപ്പ മെയ്നാട്ട് തിനയാ കൊട്ക്കുന്നത്
ആഹ്
തിനെന്ന് പറയ്മ്പ കിലോയ്ക്ക് എത്ര അറുവത് അറുപത്തഞ്ച് രൂപ അടുത്ത് വരും പിന്നെ അത് കൂടാത നമ്മള് ഐ കണവ ന്നാക്ക്ന്ന് പറയുന്ന സംഭവുണ്ട് ഒരു വെള്ത്തിട്ട് ഇച്ചിരി വലിപ്പോള്ള ആ സാനം കൊട്ക്കും പിന്ന നമക്ക് തൊളസി എല പനിക്കൂർക്കെട എലകളെക്കെ ഉണ്ടല്ലോ
ഉം ആഹ് ആഹ്
ഭയങ്കര ഇഷ്ട്ടാ ആഹ് അതക്കകൊടു
ആഹ്
അപ്പ എല്ലാം കൂടാവുമ്പോ നമക്ക് അങ്ങനെ അധികം ചെലവ് വരത്തില്ല ഇവര് കൊറച്ച് വളരെ കൊറച്ചല്ലെ ഭക്ഷിക്കത്തോള്ളു അഹ്
ഐനെ താമസിക്കാനുള്ള സൗകര്യം അനുസരിചല്ലെ വെരുന്നെ
അഹ് നമ്മള് അഹ് കൂട് ഉണ്ടാക്കും നമ്ള് കൂട് പണീപ്പിക്കയാര്ന്നു
ആഹ്
അഹ് അപ്പ അതിന് കൊറച്ചൊരു പത്തിരൂവ അടുത്ത് കൂട്നാകും
പത്ത് രൂപ
ആഹ് പത്ത് രൂപയായി നമുക്ക് കൊറച്ച് പാ ഐന്റ പാർട്സ് കൊറച്ച് നമ്മുടെ കൈവശം ഒണ്ടായിരുന്ന് അതുകൊണ്ടത്രേ പൈസ ആയിട്ടൊള്ളൂ അല്ലെങ്കി ഇച്ച്‌രി വെല്താ ഇച്ചിരൂട വെലുപോള്ളതൊക്കെ ആണെങ്കില് ഇപ്പ നമുക്കൊര് ഇരുപത്തഞ്ചോളം ആഹ് കിളികളാണ് ഉള്ളത് അപ്പ അവർക്ക് അത് മതി അപ്പ ഇനി ഇതിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ നമുക്ക് വേറെ പണിയേണ്ടി വരും ആഹ് അപ്പൊ നമ്മള ആവശ്യ ആരിലും ചോദിക്കാ അത് കൊണ്ട് കൊട്ക്കുന്നതാ അങ്ങനെ പുഴ എൻ ഒരു പാടുള്ളത് കൊണ്ട് ക്ക് വേറെ പണിയാൻ പണി ഇതില്ലാത്തോണ്ടമ്മള് അങ്ങനെ കൊട്ക്കുന്നത്
ആഹ്
അഹ്
ഇതെന്ത്
തന്നെ അമ്മള് മഴക്കാലാമ്പംഇച്ചിരി പാടാണ് അയ്നെ പരിപാലിക്കാനെക്കെ ആയ്ട്ട് നല്ല കെറ് കൊട്
പിന്നെ തു കൾചറല്ലാതെ വേറെന്താണ്ട് നി
അതെ അതെ അങ്ങന നമ്മള് ശ്രദ്ധിക്കണം നന്നായ്ട്ട്
അതെ ഇത് എൻ സത്ത് പോവാറുണ്ടോ
ഇതുവരെ ചത്ത് പോയ്ട്ടില്ലാട്ടോ പഷെ മുട്ട വിരിയാതിരുന്നിട്ടൊണ്ട് പഷെ ഒന്നും ചത്തൊന്നും പോയ്ട്ടില്ല
അതെ
ആഹ് മുട്ട ചിലപ്പോ ഈ കാത്സ്യ കുറവ്കൊണ്ട് മുട്ട വിരിയാതെ അങ്ങനൊക്കെ വന്നിട്ടുണ്ട്
ഉം
പിന്നെ വിരിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം നല്ല സേഫ് ആയിട്ട് വളർന്നട്ടുണ്ട്
ആഹ്
ഏ ഇല്ലില്ല കുഴപ്പൊന്നുമില്ല നമ്മള് പൊക്കത്തിലാ വെചെക്കന്നത് അതുകൊണ്ട് അങ്ങനെ എഴ ഇടെ ശല്യം ഒന്നും ഉണ്ടായിട്ടില്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല
ഉം